ഓ
ആഹ് കേൾക്കില്യേ
ആഹ് കേക്ക്ണ് ണ്ട്
ആഹ്
സുഖാണോ
ആഹ് സുഖാണ്.
ഉം ഉം
എന്താ നിങ്ങക്കൊക്കെ സുഖല്ലേ? എങ്ങനെ
മഴയൊക്കെ ണ്ടാ?
ആഹ് മഴ- ഇപ്പ ഇല്ലട്ടോ. ഇന്ന് രാവിലെ തുടങ്ങി, വൈകുന്നേരം ആഹ് ഒരു രണ്ടു മൂന്ന് മണിവരെയേക്കും. മഴന്നേനു. ഇപ്പ മഴ പോയിണ്.
ഓഹ് ഞങ്ങൾക്ക് ഇവിടെ ഇന്നലെ തുടങ്ങി മഴ.
തന്നെ. ഇവിടെപ്പ ഇന്നും ഇന്നലയൊ- ക്കെ നല്ല മഴന്നെ. ഇപ്പം കൊറച്ചു നേരമായിട്ട് തക്കം കാണണ്ട്.
ഉം ഉം
ഉം മഴന്നെയാണ്. ഇപ്പൊ ആഹ് മഴക്കാലാകുമ്പോ മഴ പെയ്യാഞ്ഞാൽ ലും.
വെയിലാണെങ്കി നല്ല വെയില്, ചൂട് മഴയാണെങ്കി- ഉം ഇന്ന് ചായയൊക്കെ കുടിച്ചാ?
ആഹ് ചായ കുടിച്ച്.
ഉം ഉം..
ചായ കുടിച്ചിക്കാണ്ട് പാത്രൊക്കെ കഴുകി വച്ചിക്കാണ്ടേ? ഫുഡ് പിന്നെ അങ്ങനെ ഒത്തും ഉണ്ടാക്കിയിട്ടൊന്നൂല്ല. ഇന്ന് കടേന്ന് ഇങ്ങനെ മിക്സ്ച്ചറ് വാങ്ങിച്ചേക്ക.
ഉം ഉം രാത്രിക്കത്തേക്ക് ഉണ്ടാക്കിയോ?
ചോറ് ഉണ്ടാക്കണം. ഉണ്ടാക്കിയത് കഴിഞ്ഞേണ്. ഇഞ്ഞീ ഉണ്ടാക്കിയിട്ട് വേണം. ഞാന് പിന്നെ. ഉം കൊറച്ചും കൂടി ടൈം ആയിട്ടൊക്കെ ചോറ് വെക്കലുള്ളൂ രാവിലെ രാ ഉച്ച ക്ക് രാവിലെ വെക്കും. പിന്നെ- രാത്രികക്ക് വേറെ വെക്കലാ.
അത് എന്ത്?
അത് എൻ്റെ ഹസ്ബൻറിന് പറ്റൂല്ല.
ചൂടോടെ കഴിക്കാൻ വേണ്ടി
ചൂടോടെ കഴിക്കണം പിന്നെ നമ്മൾ രാവിലെന്നെ പറഞ്ഞാ നമ്മള് ചായ കഴിഞ്ഞാൽ അടുപ്പ തന്നെ ചോറ് വെക്കല്ലോ
ആഹ് ആഹ് രാവിലെ നേരത്തെ വെക്കണത് കൊണ്ട് ഒരുമാതിരി ആവും
ആഹ് അത് രാത്രി നമ്മക്ക് കഴിക്കുമ്പോ പിന്നെ നമ്മ റേഷൻ സാപ്പ്ത്ത അരിയാണ് അപ്പൊ അത് അത് അറിയാന് പിന്നെ വേഗം വേവണ അരിയല്ലേ
ഉം ഉം
ഒന്നും ചെയ്യാൻ പറ്റൂലപിന്നെ പിന്നെ കടേന്ന് വാങ്ങണ അ- ആവുമ്പോ നമുക്ക് അത് കുറ ഒരു വേവിന് ഊറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് അത് കുറച്ച് വെള്ളം ഇട്ടുകാണ്ട് തളപ്പിച്ച് എടുക്കി അങ്ങനെയൊക്കെ ചെയ്യല്ലോ
എടുക്ക ഓഹ്
ഈ റേസൻ സാപ്പ്തെ ആവുമ്പോ അതിനൊന്നും പറ്റൂലേ
ഉം ഉം
പിന്നെ ഞാന് രാവിലെ പിന്നെ രാവിലെന്ന് പറയാന മക്കളൊക്കെ ഉണ്ടാവുമ്പളെ എങ്ങനൊലും ഉണ്ടാവൂല രാത്രിയൊക്കും കൂടി
ഓഹ് ഓഹ് ഞാനിവിടെ റേഷൻ കിട്ടുന്ന അത് തന്നെ വയ്ക്കുന്ന എനിക്ക് ഈ ചൂട് സമയമൊക്കെ ആകുമ്പം രാത്രിയാകുമ്പോം ചോറൊക്കെ ഒരുമാതിരിയാവും വെള്ളം കെട്ടി ഒരുമാതിരി ഒരു ആഹ് കഴിക്കാൻ പറ്റൂല
ഉം ഞമ്മള് അതന്നെ ആഹ് അപ്പൊ പിന്നെ ഞാന് പിന്നെ കാ കറിയൊക്കെ പറയാ മീൻ പൊരിച്ണ് കറി തക്കാളിയൊക്കെ താളിച്ച് വെച്ണ് ഇനി ചോറുണ്ടാക്കാനള്ളു അഹ് പിന്നെ കൊറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് വെക്കാ കരുതി
പെട്ടെന്ന് അവൊല്ലോ അരമണിക്കൂറ്
ആഹ് പെട്ടന്നാവും ഉം പിന്നെ മ്മക്കല്ല ചൂടോടുക്കെ തിന്നും ചെയ്യേ.
കറികളെല്ലാം രാവിലെണ്ടാക്കിയത് വെച്ചിരിക്കുവോ?
ഇല്ല ഇപ്പ കറിണ്ടാക്കി വെച്ച് പോന്ന് രാവിൽത്തെ കറി റിയാന് കഴിഞ്ഞീണ് ഉച്ചക്കന്നെ കഴിഞ്ഞ്. രാവിലെ ചായക്കും ഉച്ചകക്കും കൂടി കറിണ്ടാക്കിയത്.
ആ ആ
ആ രാവിൽത്തെ ഉം ഓട്ടാടന്നെ ണ്ടാക്കിന് അത് കഴിച് കറി ണ്ടാക്കി അതും ഉച്ച ഉച്ചകൂടിയും കണ്ട് കറി ണ്ടാക്കി.
ഉം ഉം
പിന്നെ അതിപ്പം ഉച്ചക്കായപ്പ കറി കഴിഞ്ഞ് ഇനി രാത്രിയൊക്കിപ്പ വേറെണ്ടാക്കി മോള് സ്കൂ വിട്ട് വെരാൻ പത്താം ക്ലാസിലാണ് അപ്പോള്‌ സ്കൂൾ വിട്ട് വരുമ്പൊത്തന് ക്ക് കറിണ്ടാക്കികാണ്ട് മീൻ പൊരിച്ചോണ്ടായിന് അപ്പോള് കഞ്ഞി ചോറോന്നോ ഉം മീന് രാ ആ ഉച്ചകക്ക് മാത്രം മീന് പൊരിച്ച്കാണ്ട് ബാക്കി കൊറച്ച് ഞമ്മള് ഉം ഒക്കെ കായൊക്കെ കൂട്ടിക്കാണ്ട് പിഡിജിക്ക് വെച്ചതാ. അത്പ്പടുത്ത് പൊരിച്ച് അയ്ഗ്യാസ് മേലാകുമ്പ ക്കെ വേഗാവുല്ലോ.
പെട്ടെന്നാവും ഉം
നമ്മളിപ്പടുപ്പത്ത് തീയ്യുട്ട്ന്നാ ഗ്യാസ് ത് ന്നാ രണ്ടും മൂന്ന് മാസക്കെ കിട്ടെൽണ്ട്.
കിട്ടോ?
ആ മൂന്നു മാസൊക്കെ കിട്ട പിന്നെ ചോറൊക്കെ നമ്മൾ അടുപ്പത്ത് ആ അടുപ്പത്ത് വെക്കും. പിന്നെ രാവിൽത്തെ ചായന്റെ കടിയ അതൊക്കെ അടുപ്പത്തിണ്ടാക്കും നമ്മള് തീയ്യിങ്ങനെ കത്തി കൊണ്ട് നിക്കുമ്പം വേഗം വേഗാവും പിന്നെ രണ്ടാമത് തീ കത്ത് തീ പിടിപ്പിചക്കാനാണ് പണി.
ഉം മറ്റ അടുപ്പാണാ പുകയില്ലാത്ത? ആ എനിക്കുവതന്നെ ഒന്ന് കത്തി പിടിച്ച് ച്ച്ഴിഞ്ഞാ പിന്നെ വൈകിട്ടൊരാ ചൂടായിട്ട്
അതെന്നെ ആ രാവിലെ രാവിലോരു കത്തി പിടിച്ചാനൊരു പണിയാ. പിന്നാടെ കത്തി പിടിച്ചാ പിന്നെ നല്ല ചൂടാ അപ്പം പിന്നെ ചോറടെ അടുപ്പത്തായി അങ്ങനെ വേം കറിയാക്കി അങ്ങനെ വേംവേം പണിയടെ കഴി
ആ ഗ്യാസ് പോലെ തന്നെ നല്ല പെട്ട്
ആ പെട്ടെന്ന് നല്ല ചൂടാണല്ലോടുപ്പ് പിന്നെ ചെകിരി അങ്ങനത്തെ വെറഗൊക്കെ വേണം. എന്നാ വേവേങ്ങട്ടെ ചൂടുള്ള വെർഗാവുമ്പഴേ ചെർട്ട ഉപയോഗിച്ച പൊട്ട്
ചെർട്ടേ എന്റെടുപ്പ് മൊത്തം പൊട്ടി. ഈ ചിരട്ട ആദ്യമേ ഉപയോക്കും പിന്നെ ആദ്യം കത്തിപ്പിടിക്കാൻ വേണ്ടി ക്കെത് എളുപ്പത്തിന് വേണ്ടി ചെരട്ട വരിയിട്ട് കത്
ആ അതിട്ടാലേ ങ്ങനെ പൊട്ടുംന്നൊക്കെ പറയാ ഞാന് ചെരട്ട ഉപയോഗിക്കലില്ല ഞാന് ചാരം പിന്നെ ചെകിരിണ്ടാവും അത് രണ്ടെണ്ണം വെച്ചാ ച്ചിക്കാണ്ട് ഒരു കൊള്ളി വെർഗും വെച്ച് കാണ്ട് ഓലകൊടി വെച്ച് കാണ്ടങ്ങട് കത്തിക്കും. അപ്പ പിന്നെ വേഗങ്ങ്ട് പിടിച്ച് കിട്ടും ഇപ്പൊക്കെ പിന്നെ കൊറച്ചൊക്കെ വെറഗ്ണ്ട് ഏ?
മണ്ണെണ്ണ ഉപയോഗിക്കുവോ?
ഇല്ല ഇല്ല മണ്ണെണ്ണ ഒന്നും ഉപയോഗിക്കലില്ല മണ്ണെണ്ണയിന് കിട്ടണില്ലല്ലോപ്പം.
ഞങ്ങക്ക് ഇവിടെണ്ട്.
ഏ എവടൊക്കെ കിട്ടൽണ്ട്?
ആ ഒണ്ട്ണ്ട്.
ക്കൊന്നുല്ല ഞങ്ങള് പിന്നെറിയണ്‌ മേല അമ്മള് കാർഡ് വെള്ള നീല അങ്ങനെക്കെണ്ടല്ലോ.
ആ ആ
ആഹ് ഞാൻ നീ അല്ല നീല കാർഡാണ് നീല കാർഡാണ്
ഒഹ് നീലക്കാർഡിനുണ്ടായിരുന്നു
ഏഹ് ന്നാ ഇവിടെന്നുംല്ല
ആഹ് ആഹ്
പൊ ഒന്നും മണ്ണെണ്ണ ഒന്നും കിട്ടേല്ല ഞങ്ങക്ക് അറിയാനേ മ്മള് ചേ മെന്നെ ചോറക്ണരി പിന്നെ അതേപോലെ പ ച്ചരി കിട്ടും പിന്നെ എപ്പളെങ്കിലൊക്കെ ആട്ടപ്പൊടി വാങ്ങോ അതൊക്കെ അമ്മള് വേറെ പൈസ കൊടുത്ത് വാങ്ങണല്ലോ ആട്ടപ്പൊടിയൊക്കെ
അതൊക്കെ ആഹ് പൈസ കൊടുക്കണം മണ്ണെണ്ണയും ആഹ് നമുക്ക് ഇപ്പൊ രണ്ട് മൂന്ന് മാസ് സം കൊണ്ട് കിട്ടുണ്ണ്ട് അര വച്
ആഹ് ന്നാല് ഇവിടെന്നും വാങ്ങല്ല്യ ഇനി വാങ്ങാത്തതാണോ അറിയില്ലട്ടോ ഞമ്മക്കിപ്പ മണ്ണെണ്ണക് ആവശ്യല്ല അപ്പ പിന്നെ അമ്മള് വാങ്ങാതെക്ക്ണാണോന്നു അറിയില്ല. ഇവിടെ കൊണ്ടര്ല്ലൊന്നുംല്ല
കൊറച്ച് ഈ ചെറിയ ചെറിയ വിറൊക്കെ എടുത്ത് ഇട്ടിട്ട് മണ്ണെണ്ണ കുറച്ച് ഒഴിച്ചി റ്റ് കത്തിക്കും ഇപ്പ അതാണ് പെട്ടെന്ന് കത്ത്
ആഹ് ഞാനും അങ്ങനെ ആദ്യൊക്കെ ഞാൻ മണ്ണെണ്ണ നന്നൊക്കെ നല്ലോണ്ണം മണ്ണെണ്ണ കിട്ടീനില്ലോ ഒരു ലിറ്ററും രണ്ട് ലിറ്ററൊക്കെ കിട്ടിഞ്ഞി. അന്നൊക്കെ ഞാനിങ്ങനെന്നെ കാട്ടല അടുപ്പില് വാര്ലെന്നെ മണ്ണണ്ണ.
ഉം ഉം
അപ്പൊ പിന്നെഞ ഞ്ഞിന്നി മണ്ണെണ്ണ കിട്ട്ണെ ഞ്ഞീ ടെ ഹസ്ബൻറിന് ബംഗാളികളുണ്ട് പണിക്കെ. അപ്പൊ ഞ്ഞി ഓൽക്ക്പ്പ ഗ്യാസൊന്നും കിട്ട്ണില്ലല്ലോ. ആഹ് അപ്പൊ ആ അല്ല ഞാ ഞങ്ങള് ഇന്റെ രണ്ട് ഗ്യാസും കുറ്റിയുള്ളത് ഒരു കുറ്റി ഓരുക്ക് കൊടുക്കലേന്നു ഇപ്പ ഞമ്മക്ക് ഞങ്ങക്ക് തന്നെ ഗ്യാസിന് ബുദ്ധിമു ട്ടായപ്പോയിപ്പോ ഞാൻ കൊടുക്കലില്ല ഗ്യാസ് അപ്പ വേമെങ്കിൽ ഓലക്ക്മണ്ണണ്ണ കൊടുത്താണ്ട- സ്റ്റൗവക്ക് വരാനോക്കെ മണ്ണെണ്ണ കൊടുക്കണോെന്നോ ഒന്നും അറിയില്ല
ആഹ ആഹ് ആഹ് ഓഹ് അവർക്ക് ആ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട അങ്ങനത്തെ സ്റ്റവ് ആയാലും മതി
ആഹ് ഓലക്ക് ഇപ്പ അത് മതി അല്ല ഞാ ഞങ്ങള് ഗ്യാസ്- ഷൻ കുറ്റി കൊടുത്തക്കാണ്ട് പോലും നറക്കും അല്ലെങ്കിൽ നമ്മള് നറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായപ്പോ പിന്നെ അങ്ങനെ- ഓലിക്കിഞ്ഞഞ് ഗ്യാസ് തരാൻ പറ്റൂലാരുന്നേ -
ഒരു വർഷം ആറെണ്ണം എടുക്കാൻ പറ്റോ നാലണം
ല്ല കേട്ടോ ഒരു കുറ്റി കഴിഞ്ഞ് നാല്പ്പത്തഞ്ചച് ദിവസം കഴിഞ്ഞിട്ടല്ലേ-
ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓഹ് ഓഹ്
തോന്നുണ്ട് അപ്പ പിന്നെ നമ്മളരു രണ്ട് കുറ്റി ഉണ്ടായാല നമക്ക് ഒന്ന് ഒ- വിച്ചാൽ മതിയല്ലോ
വിറകൊക്കെ ഉണ്ടോ ആവശ്യത്തിന് ഉണ്ടോ
ഇപ്പ വേറകക്കൊക്കെ ആവശ്യത്തിന് ഇണ്ട്
വാങ്ങണതാ
ആഹ് വർ വേർഗ് വാങ്ങലുണ്ട് ഇപ്പൊ പിന്നെ ഹസ്ബൻഡ ഇങ്ങനെ പണിക്ക് പോണോടലെ - എടുത്ത് തേപ്പിന്റെ ബാക്കി അതൊക്കെ ഉണ്ടാവല്ലേ കവുങ്ങ ഒക്കെ മുറിച്ചിക്കാണ്ട് അതൊക്കെ- കൊറച്ച് കഴിയുമ്പോ അതൊക്കെ വേസ്റ്റ് ആവല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടും പിന്നെ- നമ്മക്ക് ഓലക്കൊടി അങ്ങനത്തൊക്കെ ഉണ്ടാവോ അപ്പൊ ഓത് തെങ്ങുണ്ട് അപ്പൊ മസലൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ് ആഹ്
അങ്ങനക്കെ ഉള്ള വർഗുണ്ട് അല്ലേ പിന്നെ വാങ്ങലന്നെയാണ് ഇപ്രാശ്യനെ കൊറച്ച് വർഗ്ണ്ട് കൊർച്ചതികം വെറഗൊക്കെ കൊടുങ്ങീന അപ്പൊ അതക്കെ ചെറുതാക്കിട്ട് കാണ്ട് വല്ലാതെ ബുദ്ധിമുട്ടൊന്നുവില്ല
പിന്നെ കൊറച്ച് വെൽ കൂടുതലൊ ഉണ്ടായിരുന്നത കൊണ്ട് ഈ ഇടക്കൊക്കെ ചൂട് കൂടുതലായതു കൊണ്ട് കുറച്ചൊക്കെ വിറകൊക്കെ
ആ നിങ്ങൾക്ക് എങ്ങനെയാ അവിടെക്കെ അതൊക്കെണ്ട്-
ആ ആഹ് ഇവിടെ ഞങ്ങക്ക് ഇവിടെയൊക്കെ എന്റെ വീടിന്റെ ചുറ്റ- മൊത്ത റബ്ബറ ആണ്
ആ ആഹ റബ്ബർണ്ടായാല് നല്ല കാറ്റൊക്കെ അടിച്ചാ നല്ലോണം ഗഗൂലേ
ഓ ആ വസ്തു അവര് വേറൊരാളുടെ വസ്തു അപ്പൊ വീടിന്റെ ചുറ്റി ഇങ്ങനെ റബ്ബർ ആയതുകൊണ്ട് കാറ്റടിക്കുമ്പോ നമ്മള് തന്നെ എടുക്കൂല്ല
ആഹ അല്ല വിറക് എടുക്കണേന ഒന്ന ഇപ്പോ ആര ഒന്നും പറയൊന്നില്ല
ഉട്ട ഉ
പിന്നെ
എത്രയും മഴയൊക്കെ പോത് പെയ്തിട്ട്
കാറ്റം പൊട്ടി പകുവല്ലോ അറിയ
ആ
ആ പിന്നെ ഞങ്ങള് ചായടിയോ അങ്ങനെയൊക്കെ കഴിഞ്ഞോ
ആഹ ചായകുടി കഴിഞ്ഞ് പിള്ളര് പറഞ്ഞ ആ സമയം കൊറച്ച് കൊറച്ചു ജോലിയ ആയിരിക്കും ചായ- ചായ ഇടല് പിള്ളേർക്ക് പലഹാരം അത് ഇത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവര് ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് - ആഹ വന്നിട്ട് പിന്നെ അടുത്ത് ട്യൂഷന് പോയി
ആഹ ഏ വൈകുന്നേര ആ ട്യൂഷന്
ആഹ് വൈകിട്ട്
ആഹ സ്കൂളിട്ട് വന്നേക്കുന്നു ആഹ
സ്കൂൾ വാൻ വരും അപ്പൊ പിന്നെ രാവിലത്തെ ട്യൂഷൻ നടക്കൂല
ആ ഇവിടെ ഇന്റെ മോൾക്ക് രാവിലെയാണ് ഓൾക്ക് എട്ട് മണിക്കാണ് രാവിലെ മദ്രസ് ഇട്ട് ഏരവും മദ്രസ് ഇട്ട് വരാന് മദ്രസി ഇട്ട് വന്ന് അതേപോലെ- പിന്നെ ട്യൂഷൻ
ഉം ഉ
കഴിഞ് നേരെ അവിടന്ന് അങ്ങട്ട് സ്കൂൾക്ക് പോല
ഗോൾ ഹ ഓ
സ്കൂള് കഴിഞ്ഞ് വൈകുന്നേരം വന്നാ പിന്നെ അപ്പൊ ഒരു കൊറച്ച നേരം ഒഴവുണ്ട് ഇനിപ്പോ വൈകുന്നേരം എടുക്കുന്ന് പറയണ്ട് ട്യൂഷന്
പത്താം ക്ലാസാ അപ്പൊ കൊറച്ച്
ആ ആ പോലി വൈകുന്നേരം എ പറ വൈകുന്നേരം എടുത്തിട്ട് കാര്യമില്ല സ്കൂളിൽ കൊറേ നേരം കുത്തിർന്ന് ഓല് ആക്കെ കൊഴഞ്ഞില്ലേ പിന്നെ വൈകുന്നേരം നമ്മുക്ക് ഒന്ന് മണ്ടേ കയറും ആഹ രാവിലെ ആ് രാവിലത്തത് നമ്മുക്ക് വേഗം മണ്ടേ കയറു
ഉം
ആഹ
വൈകിട്ട് സ്കൂളില് ക്ഷീണിച്ചു വന്ന് പിന്നെ അടുത്ത്-
ആ അതന്നെ എങ്ങനെ കുട്ടികളൊക്കെ വണ്ടിക്കാണോ പോണേ
ആഹ വണ്ടിയില് ആ സ്കൂൾ വണ്ടിണ്ട് ഒരാള് ഏഴരയാവുമ്പോ പോകും ഒരാൾ എട്ട് മണിക്ക് പോകവും
ആഹ ആഹ ആ
ഉ ഒരാൾ ആറാം ക്ലാസ്സില് ഒരാള് നാലില് രണ്ട് രണ്ട് സ്കൂളിലായി ഇപ്പൊ അതുകൊണ്ട്-
ആഹ ആഹ ആഹ പിന്നെ അങ്ങട്ട് വണ്ടി നമ്മളെ പടി മുറ്റത്ത് വന്ന് എടെ എങ്ങനെ
ആ അടുത്ത വര ആ അടുത്ത വരും അടുത്തുണ്ട്
ആഹ എങ്ങനെ പൈസൊക്കെ എങ്ങനെയാ.
പൈസ ആയിരം രൂപ മാസം.
ആ രണ്ട് പേർക്ക്.
ആ അതെ.
സ്കൂൾ നമ്മളെ ഞാൻ പണ്ട് പഠിച്ചു സ്കൂള് ഞാൻ നമ്മളൊക്കെ പണ്ട് നടന്ന് വെ
ആ ഞമ്മളൊക്കെ പിന്നെ ഞമ്മളെ കാലത്ത് അങ്ങനെയല്ലേ നടന്നല്ലേ പോ
ഇപ്പൊ പിള്ളോരും നടക്കൂലല്ലോ എല്ലാരും വണ്ടി
ഉം ഇപ്പത്തെ മക്കളൊന്നും അതിനൊന്നും കിട്ടൂല. എന്നാ പിന്നെന്താ നാ പിന്നെ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എന്നാ ശരി.